ആഹ്
ഹലോ സുഖാണോ?
ആഹ സുഖാണ്
എന്തൊക്കെയുണ്ട് വിശേഷം
ആ ഒരു ഫംഗഷനൊക്കെ ഉണ്ടായിരുന്നു അതിന് പോയിട്ട് വന്ന് ഊണും കഴിച്ച് കിടന്ന്
അവിടുന്നാ ഊണ് കയ്ച്ചന്
ആഹ് അതെ
എല്ലാവരും പോയിനാ
അത് വാണ്ട്
മരണത്തിന്റെ ആണ്ടറ്റെക്കുല്ലേ നാപ്പ സത്യത
ആഹ്
അലോ അവിട്ത്തെ കാലാവസ്ഥ ല്ല എങ്ങനെയാ
കാലാവസ്ഥ മഴ പെയ്യും വെയിലുണ്ട് ഇന്ന് വെയിലുണ്ടായിരുന്നു നല്ല
ഇത് ഫുൾ ടൈമ് നമ്മക്ക് വെയിലന്ന് തുണികളെല്ല ഒണങ്ങി എത്ര നാളായി മഴയോടുള്ള കളിയും ഇന്നാണ് നമ്മുക്കൊരു വെയിലിട്ടീനെ
ആ ആഹ് അതെ രണ്ട് മൂന്ന് സായിട്ട് മഴയായിരുന്നു ഇന്ന് വെയിലായിര്ന്നു
ആഹ് അതന്നെ ഭക്ഷണം കഴിച്ചത് അവിടുന്ന ആയിരിക്കല്ലേ
ആഹ് അതവിടന്ന രാവിലെ വിഡലിയും സാമ്പാറും പിന്നെ ഇവിട്ന്ന് ഉം കോഴിക്കറിയൊക്കെ വെച്ചു
ഭർത്താവും വന്നിനാ?
അന്നില്ല
ഒറ്റക്ക പോയിനെ
ആഹ് ഞാനും കുഞ്ഞും ഇവിട്ത്തെ അമ്മയും
വേറെ അവിടെ വേറെന്ത്ണ്ട് വിശേഷം
വേറെ വിശേഷം അങ്ങനെയൊക്കെ ഇരിക്കുന്നു
ങ്ങനെ ഇരിക്കേനി വെറുതെ ഇരിക്കെന്നി പണിയൊന്നും ഉണ്ടാവില്ലല്ലേ ഞാ രാവിലെ ഭക്ഷണാക്കീട്ടില്ല പഴം വാട്ടിയതാക്കി അറിയോ പഴം വാട്ടിയത്?
ഇല്ല അതെങ്ങനെയാ
പഴം മുറിച്ചിടുക മുറിച്ചിട്ട് പശു നെയ്യ് ഒഴിച്ചിട്ട് ഒരു പാത്രത്തില് പഴട്ടിട്ട് വാട്ടാ നല്ലോണം
ആഹ ആ ഞാൻ ആദ്യായിട്ടാ കേക്ന്നേ ഹലോ ഹലോ ഹലോ ഹലോ